ഉം
ഹലോ
ഹലോ
ആഹ്
ഞാങ്ങട്ട് വിളിച്ചതാ
ഏ
ഞാങ്ങട്ട് വിളിച്ചല്ലേ
ഹലോ കേക്കില്ലേ ആഹ് എടീ മയ വെയ്തപ്പേ ഞാൻ വേഗം വാർപ്പിന്റെറെറക്ക് ഓടിയതാ
ഏ
അവിടെ കൊറച്ചു തിരുമ്പി തിരുമ്പിയൊണ്ടയിന് ഇപ്പം വടെ നല്ല മഴ മഴങ്ങ് വര്ണ്ട് ഇര്ട്ടൂടി വന്നാണ്ട് ചെറുതായിട്ട് തുള്ളി വിക്ക്ണ്ട് അപ്പ ഞാൻ വോം മണ്ടി പോയത കൊറെയൊക്കെ ഞാൻ ഒരു ലോട്ണ്ടായിന് ഞാൻ കൊറെ എടുത്തുച്ച് ന്നെ കൊറച്ചടെന്നോട്ടേന്ന് യാരിച്ചവിടെ വെച്ചീന് കൊറച്ചെങ്കിലും ഒന്നു വന്നാല് മായ പേരുണ്ട് ജ്ജ്ചെടക്ക് കളിച്ചാ പോണ്ട വേറെന്തൊക്കെയാ ഏ ഇപ്പളല്ല കൊറച്ചയിഞ്ഞിട്ട് പാങ്ക കൊടുത്തിട്ടെള്ളൂ എത്രോ സമയണ്ട് ആഹ് അസർ ബാംഗ്‌ കൊടുക്കില്ലേ ഇപ്പതന്നെ കളിച്ചാ പോണ്ടറിയ
അന്റെ നാളായോ
ഇതീന് അങ്ങനെ ആളിന്റെ പ്രശ്നൊന്നുല്ല
ഏഹ്
ആള് ആൾ ഇത്ര അങ്ങനെയൊന്നുംല്ല അതിങ്ങനെ ഓരോരുത്തർക്ക് പത്ത് മിനിറ്റ് വിളിക്കാ സംസാരിക്ക പിന്നെ ഇങ്ങട്ട് ആരെലും വിളിച്ചാല് അതും സ്വീകരിക്കാന്നുതോന്നുന്നു പിന്നെ വോയിസ് അയ ക്കാണ ഒര്ത്ണ്ട് അയിൻക്ക് കിട്ടില്ല ആഹ് ടാസ്ക് പിന്നെ ഓരോ എന്തെങ്കിലും ഒരു കഥ ങ്കളെ എന്തെങ്കിലും ഒര് സ്ക്രിപ്റ്റ് തരും മലയാളത്തില് അപ്പൊ അതിങ്ങനെ ഓരോരോ പാരഗ്രാഫ് ഓരോരോ പാരഗ്രാഫ് ഇങ്ങനെ പിന്നെ വോയിസാക്കിയാണ്ട് റെക്കോർഡ് ചെയ്യാ അങ്ങനെ മുപ്പേണൊക്കെണ്ട് ഓരോ ഗണ്ണിക ഗണ്ണിക ആക്കിയാണ്ട് ഇൻക്ക് കിട്ടിയില്ല അങ്ങനെയൊക്കെ ടാസ്ക് ഇണ്ടാർഞ്ഞ്
ഏഹ്
കൊറെേ ആൾക്കാര്ണ്ട് ഈ ഗ്രൂപ്പില്
ഉം
പ്പോടെ ആൾക്കാര് അയ്ല് ഏടാക്കിണ് പ്പങ്ങനെ അയ്ല് പറിണ്ട്ട്ടേ ടാസ്കിനെ കുറിച്ചൊക്കെ പ്പയ്ല്ങ്ങനെ കേക്ക ന്റെ കോയീനെന്നലൊരു നായി പിടിച്ചോണ്ടയടീ ഉം അല്ല റീശും പിന്നെ ഏഹ് അ ഒ റിതും മാഞ്ചി മൂന്നാളും വൈതാലേ പോയി. പോഓത്തി നമ്മളെ ഈ തറ നമ്മളെ ഈ മേലത്തെ റോഡിലേ വറിട്ട് ആ റോഡിന്റെ മേലെ അ റോഡിന്റെ അപ്പുറത്തേക്ക് മേലൊ ഒരു റബ്ബർണ്ട് റബറിന്റെ അയിലെ ഒരു പാറൊക്കെ ഉണ്ടായിട്ട് കൂടെ പോ റയില് പോയഞ്ഞു കുട്ടൂര അവിടെ വരേ പോവാ ഋതുവാണെ കൊറേ കല്ല് എടുത്തി എറിഞ്ഞ് അതിന്റെ തൊള്ളന്ന് വിടാൻ വേണ്ടിയണ്ട ഇത് രണ്ടു മൂന്ന് കൊണ്ടണ് പക്ഷെ വിടുന്നില്ല അമ്മച്ചേ ശു പറഞ്ഞ തല ഇങ്ങനെ ഒടിഞ്ഞിക്കണ്ട് തല ഡീക്ക ആയാണ്ട് കിട്ടീട്ട് കാര്യ എല്ലാെ കൊല്ലിക്കൂടെ കടിച്ചാണ്ട് വീടന്ന് തന്നെല്ല സാധാരണ ഇവിടുന്ന് രണ്ട് കോഴക്കള് കടിച്ചോണ്ട് പോയിട്ട് എളച്ചം കണ്ടപ അപ്പൊ ഓന ഓടിയാണ്ട് ഒരു എറിറുന്നപ്പോത്തിനെ അത് വേട ഇട്ടുപാഞ്ഞു ഇത് മൂന്നാൾ വാങ്ങിട്ട് ഇല്ല അത് കുത്തനക്ക്ണ കയറ്റം. പാറമ്മകൂടെ കേറ്ണ റോഡ് ക്രോസ് ചെയ്ത് റോഡ് അപ്പുറത്ത് ആ റബ്ബർ കാടിന്റെ അയയിലം അങ്ങട്ട കയറുകാണ് മൂന്നാല് നായ്ക്കള് വേക്കലുംണ്ട് മുന്നേരുന്ന ആ മൂന്നാള് പോയിട്ടും കിട്ടീല്ല പെരിയേട് അല്ല മുട്ടേന്നര് പോയി
ഏസ്
കയറ്റോ ആ ഈ പെരന്റെ അടി രണ്ട് തലന്റെടി പെരപ്പറ്റ്ണ്ടലോ മല അയിക്കടെ കു ഇത്തനക്കടലയാ എങ്ങട്ട കയറിപ്പോയി നമ്മുക്കൊന്നും പോവാൻ കഴിച്ചില്ല ആഹ ഓല് ഈ മത്ത ഈതോ കൗന്തോട്ടത്തികൂടെ വണ്ടീണ്ട് ഈ തോട്ടത്തി കൂടെ വണ്ടീണ്ട് നമ്മള് മെയിൻ റോഡ് മേലെതൂലോ
മ്
മേലെ വരേ വാഞ്ഞു മേലെ കഴിഞ്ഞിട്ട് ആ റോഡിന്റെ അങ്ങേ ഭാഗം ആ ഭാഗത്തു കൂടെ കൂടിയത് വറ്തെ കിട്ടില്ല ഞാൻ പറഞ്ഞ ചത്താലും പാണ്ടില്ല അക്ക് കൊടുക്കരുത്ക്ഷേ രണ്ട മൂന്നുറി പറഞ്ഞിട്ട് വിടുന്നില്ലനെ തൊള്ളൽ
ചത്തട്ട് പത്തതിനെ കിട്ടീയിട്ട്
എന്നാലും മാഴല്ലേ ഒരിക്കന്ന കൊടുക്കണ്ട അങ്ങനെ ദേഷ്യം പിടിച് ഞാൻ മാചിറഞ്ഞ നമ്മളെ ത താനൂരിന്ന് തുടന്ന് വല്യ കോഴി കഴക്കാരം കോഴി കഴക്കാരമാ തിരിച്ചു പറഞ്ഞഞ് തറ ഇവിടും തറവാട്ടിൽ നിന്ന് ഒന്ന കൊണ മീ എളായ മത്ത ഒന്നാ കൊണ് ആവോ വിചരിച്ച് ഏതായാലും മൈരി ബാങ്ക് കൊടുക്കുമ്പോ ഇങ്ങനെ കോഴിക്കോട് കോഴിക്കൾ വരുമ്പോ അറിയാലോ ഏത് കോഴ്യാ പോയത് ന്ന്. അപ്പ തന്നെ തറവാട്ട് ഏഹ് ഇവിടുന്ന് ഇളയ വന്നാ പോയ
ഏഹ
തറവാട്ടത്തെ നല്ലൊരു കോയി പോയിനി ചട്ട പോയി മുട്ട ഇടലുണ്ടായിനി വീട് ഞാൻ ചേട്ട കോഴക്കള തന്നെ അവിടെ വേണ്ട നല്ല കോഴക്കളാ ഒഴിവാക്കുക നല്ലത് വേറെ അടച്ചണ്ട് ഇതിന് മുന്നേ ഞങ്ങള് മളിോടെ സൽക്കാാരണ്ടായിനനി അന്ന് അന്ന് പോയപ്പോ അന്നും കൂടു പൊളിച്ചൊരു കുവിന കൊണ്ട് പോയി
ഉം
കൊച്ചന്താ രണ്ടാമത്തെ കൊയിപ്പ പോണ്
ഉണ്ടാവന ഇല്ലാറല്ലില്ല അത് കയറ്റങ്ങളൾ അങ്ങനെ നോക്കി തലോലിച്ച് കൊണ്ടി നടക്കുമ്പോ വേറെ മനസ്സില
പറി ഒഴിവാക്കിയാളി മറ്റേ വിടാത്ത കോഴക്കളൊക്കെ ഉണ്ടാവല്ലോ പീടിയലൊക്കെ ഇല്ലാംങ്ങനത്തെ അങ്ങനത്തൊക്കെ മക്കളിന്ന് അവെ എ എലും പോവും ജജ്ജ ഒരു ബേജാറും വേണ്ട പിന്നെ ഇവിടെവാനക്ക്താ ഇരുന്ന്ങ്ങനെ പോവാലോ മറ്റ ഇങ്ങെ അല്ല വിടാത്ത ഇണ്ടാവല്ലോ കൂട്ടിലിങ്ങല്ലേ?
ആഹ അയിന് തീറ്റ മാങ്ങി കൊടുക്കണം വിടാത്ത കോഴിക്കക്ക്.
ആഹ്, തീറ്റ വാങ്ങിക്കൊണ്ട് ലെ തീറ്റ മാണ്ടേ
അങ്ങനെണ്ട്.
പീടിയേലൊക്കെ അങ്ങനല്ലേ തീ തീറ്റി വള്ളും
ഹ്മ്മ്
തീറ്റ നല്ലോ കൊടുക്കണ്ടിയരും ആഹ് അതന്നെ മുട്ടക്കോഴി. അത് റിതു പറഞ്ഞ് കാടനെ മാങ്ങിക്കാളി കാടെനിം വിടണ്ടാ പീടിയെലൊക്കെ എങ്ങനായാലും കൂട്ടിലങ്ങനെ കാടമുട്ടിം തിന്നാ കൊ
തീറ്റാങ്ങി കൊടുത്താ കാണൂല.
തീറ്റ മാങ്ങിയൊടുത്ത്, തീറ്റയല്ലാതെ വേറൊത്തും തിന്നൂല്ലല്ലോ
തീറ്റ എന്നാലും ചോറിലൊക്കെ തീറ്റയൊക്കെ ഉൾ ഇട്ട് കൊഴച്ച് അങ്ങനൊക്കെ കൊട് ശീലക്കണ്ടിയരും അല്ലാതെന്ന്പ്പം
ആഹ് അല്ല ഐറ്റങ്ങളെ വിടയില്ലല്ലോ ഐറ്റങ്ങള് കൂട്ട്ലന്നല്ലേ. അങ്ങനെ വിടാത്തൊക്കെ മാങ്ങിക്കാളിയറിയാ ഇന്നാ എടങ്ങേറില്ലേ ഇപ്പ ഭയങ്കര എടങ്ങേറ്, വലിയ വലിയ നമ്മള് കോഴി വളർത്തിണ്ടാക്കി വല്യതായാണ്ട് നായ്ക്കള് പുട്ച്ചൊണ്ടോവാ പറഞ്ഞാലെ എടങ്ങേറ്. രണ്ട്മൂന്നിസ്സായി ഇവടങ്ങനെ നായ്ക്കള് വര്ണ്. മഴയൊണ്ടേ പോർച്ച്ന്റെവിടയോ കേറിപിടിച്ച് നിക്കല്ലോക്ക് പുട്ച്ചാ സുഖയ്ക്കാരം
പെരും മഴെല്ലേ
ആഹ് അതന്നെ ഇപ്പാണെങ്കിൽ രണ്ട്മൂന്നീസായി പെരും മഴിം എന്താണ്? പൂച്ചല്ലേ ഇബടെന്താരു പൂച്ച കാട്ടം മണക്ക്ണ്ടല്ലോ, പൂച്ചെ മൂത്രോ പൂച്ചാള്, രണ്ട്മൂന്ന് പൂച്ചായിപ്പം ഇങ്ങട്ട് വര്ന്ന്. ചെറിയെ പൂച്ചേ തറവാട്ട്ത്തെ പൂച്ചൊക്കെ ഒരു ചാക്കിലാക്കി ഒവ്ടോ കൊണ്ടെട്ട്
ആകെ ശല്യാ ച്ച ഏഹ് എത്താ പിന്നെ അട്ക്കളേല് കേറിയാണ്ടേ അവ്ടെ നെറ്റ് വെച്ചിന് അടുക്കളയില് വർക്കേരിയൻ്റെ അവുടെ
ഹ്മ്മ്
നെറ്റിന്റെ മേലകൂടെ ഒക്ക വന്ന് ചോറും മീനും ഒക്കെ എടുത്തിന്ന മോ എന്റമ്മള് ഭക്ഷണം മൂടിയെച്ചീനങ്കി അ തൊറന്നിട, അയില് ഓഹ് ആഹ് കീസിൽ പാത്രത്തിൽ വെച്ചാണ്ടല്ലോ ആഹ്, ആഹ് ആഹ് ബ്രെഡ് ബ്രെഡോക്കെ കൂടടക്കി കടിച്ചു തിന്ന, എല്ലം കട്ട്ന്നാ ആഹ് ഭയങ്കര സാധനാ, എന്നിട്ട് ഓല് നെറ്റ് വെച്ച്ക്ക്ണ് ചുറ്റോടിറ്റ് ഈ ഹോളില്ല സ്ഥലത്തൊക്കെ നെറ്റ് വെച്ച്ക്ക്ണ്. എന്നിട്ട് അയിൻ്റെ എടെകൂടെ എയിലേം വാതില് തൊറന്ന് ഇടേല് അവുത്ത് കയറിക്ക ഓരോന്ന്. ഇവിടെ എല്ലത്തിലും ചാക്കിലാക്കി ഇ ഈടോ കൊണ്ടെട്ടിണ് ആ കാര്യല്ല സ്ഥലത്തന്നെണു. എതായാലും ഇപ്പവടെ വല്ലാല്ലാ, ഇവട്ന്ന്പ്പം അവ്ട്ന്നും ഇവ്ട്ന്നും ഇങ്ങനെ പൂച്ചേള് വലട്ടോണ്ട് സിറ്റവ്ട്ട്ക്ക് വരൂലാ പക്ഷെ പോർച്ചിലൊക്കെ ഹ്മ്മ് അങ്ങനെണ്ടാവും. ഇങ്ങളവ്ട്ത്ത പൂച്ചൊക്കെ എന്തരാന്ന് പൂച്ചണ്ട്
ഹ്മ്മ്
നിങ്ങളവിടുത്തെ പൂച്ചാളൊക്കെ ഇല്ലേ അവിടെ ഹോഗിയൊക്കെ
ഓഹ്, പൊർത്തല്ലേ
ആഹ്, ഹോഗി പൊറത്താലെ ഇപ്പളും
ഹ്മ്മ് അവനെ വീട്ടിലാക്കി പൊർ, ഏഹ്
കുളിപ്പി കുളിപ്പ്ച്ചലുണ്ടോ
കുളിപ്പിച്ചലൊക്കെണ്ടിപ്പൊ കൊറച്ചീസായി കുളിപ്പിച്ചിട്ട് ഇപ്പം ഇമ്മാതിരി മഴത്തൊന്നും കുളിപ്പിച്ചിട്ടാ ഒണങ്ങുല്ലേ പിന്നെ അയിറ്റങ്ങക്ക് തൻത്ത് വെർക്കും
ഒണങ്ങണത് ണ്ടാവൂലല്ലേ അങ്ങനെ ക്ക്ണേ പൂച്ചകളൊക്കെ കാണ വീഡിയോലിങ്ങനെ മെഷീന് അഹ്ല്ലലേ അഹ് ഇങ്ങളോടയ്ക്ക് വന്നന്ന് നല്ല വെളു ത്ത് വെളുത്ത തൊപ്പക്കെ ആയാണ്ട് നല്ല വൃത്തി വൃത്തിണ്ടായിനല്ലോ
ഉം
ഏഹ് ഫസ്റ്റയ്നെ കണ്ടണന്നേ
ഉം
പിന്നെ അയ്ന്റെ ചേലത്താണ് മ ഇഞ്ഞി അത് പൊറത്ത് കേറി ഇരുന്നിട്ടാണോ മണ്ണായാണ്ട്
പിന്നെ ഏഹ് കൊറച്ച് ചളി ഇണ്ടാ ചളി കാറണ്ടാണ് പിന്നെ ചളി കൂടെക്കെ പോയിന്ന് ആകെ എരപ്പക്കും
ആഹ് ചളിയിലൊക്കെലേ പൊറത്ത് ഇങ്ങളയ് പകലയ്നേ വിടലുണ്ടോ?
ഉം മഴല്ലാത്തപ്പളൊക്കെ ചെൽ ഉപ്പോക്കെ ആദ്യോക്കെ വിട്ടിനിം ഇപ്പ വിടലില്ല
ഏഹ് അയ് ശെരി അപ്പോ രാവിലെ ഇങ്ങനെ കൂട്ട്ന്നേ പൊറത്ത്ക്കെർക്കൂലേ?
രാവിലെ കൂട്ട്ന്ന് ആഹ് വള്ളിമ്മല് പൊറത്ത്ക്കെറക്കി കൂടൊക്കെ വൃത്തിയാക്കി തിന്നാൻ കൊടുത്ത്
ന്നിട്ട് ഇനിം കൂട്ട്ക്കെന്നെ ആക്കെ
പിന്നെ ഉച്ചാവുമ്പൊ കുളിച്ച് ഔത്ത്ക്കേറുമ്പം തിന്നാൻ കൊടുത്ത് കൂട്ട്ക്കാക്കും
ആഹ് ആഹ് അങ്ങനെ മറ്റേ പൂച്ചേ ഔത്തണ്ടായിനല്ലോ സ്റ്റോറൂമില്
ഏഹ് ആഹ് അയ്നൊക്കെ പുറത്താക്കി അത് ഇവിടെല്ല
അയ്നൊക്കെ പുറത്താക്കി ആട്ടി പായി
അഹ് ഇങ്ങനെ പ്രസവിക്കന്നല്ലാതെ
പിന്നെയും പ്രസവിച്ചോ ഇന്നാള് ഞങ്ങൾ വന്നന്ന അവ്ടെ പ്രസവിക്കണ്ടായിനല്ലോ
അത്ങ്ങനെ കൊല്ലം കൊല്ലം പ്രസവിക്കും
രണ്ടു മൂന്ന് കുട്ടികള് ഇണ്ടായിനി. പിന്നിം പ്രസവിച്ചോ?
പിന്നത്ര പ്രസവിച്ചുള്ളു പിന്നെ കുട്ടികളൊക്കെ ചത്തു അങ്ങനെ ഇങ്ങനെക്കെ പോയി
കുട്ട്യോളെ ഈ നായ്ക്കള് പിടിച്ചോണ്ടവേയ് കുട്ടികളൊന്നും വലുതായിണ്ടാവില്ലല്ലെ
പിന്നെത്ത ചായക്ക് കടി എന്തേലും ഉണ്ടാവും
ആഹ്
എത്താ
ഏഹ്
എന്ത ചായക്കെത്ത കടി
ചായക്ക് ചോറെന്നെപ്പന്നാരെ തിന്ന്ട്ടൊള്ളൂ
ഏഹ്
ചോറ് ത്ന്നാൻ നേരം വൈകി ഓരോരുത്തർ ഇത് കളിച്ചാൻ പോയിട്ട് രണ്ട് മണി രണ്ടരക്കാ വരുന്ന തര്ച്ചമ്മ ഗ്രൗണ്ട്ക്കെയ് ഫുട്ബോള് കളിച്ചാ പോയാണ്ട് കൊറേ നേരം കഴിഞ്ഞാ വന്നത് പിന്നെ അങ്ങളൊക്ക നേരം വൈകി എങ്ങനായി സ്കൂളില്ലാഞ്ഞാ പിന്നെ അധിക നേ നേരം വെളുക്കലാ. തിരുമ്പിയത് എടുത്തച്ച് അങ്ങനെ ഇങ്ങനെ ആക്കിയത് അയ്നായിട്ട് നിന്ന്, കൊറേ നേരം അങ്ങട്ട്ട്ത്തെച്ച് ഇങ്ങട്ടെടുത്തച്ച് കൊറേ തിര്മ്പിത് ഓണങ്ങനെയ് വാർപ്പിന്റെ
അപ്പ പിന്നെ, അബടെ അടുക്കളയില് പണിയെടുത്താല് പിന്നെ മഴ പെഴ്താ ആരും ഇല്ലല്ലോ, ആര്ച്ച് അവിടെ തന്നെ കൊറച്ചേരം ഇരുന്ന്. പിന്നെ കൊറച്ചൊക്കെ ഉണങ്ങിയത് ഇട്ത്തച്ച്. പിന്നെ അങ്ങന അങ്ങന. പിന്നെ മഴ പെഴ്തപ്പൊ ഇങ്ങനെ.
അപ്പ അവ്ടങ്ങനെ നിക്ക് നിന്നാ, പിന്നെ അടുക്കളയില പണി അവ്ടെ നിക്കുല്ലോ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഒരു കുന്നു പാത്രം കഴുകി. ഓരോ പണിതൊപോത്തിന് നേരം വൈകി മ്.. ഇന്നന്താ ഇങ്ങള് ചക്കപ്പൊരിയോക്കെ കഴിഞ്ഞോ? ന്നലെ ഇണ്ടാക്കിയൊക്കെ
ഏ... അതപ്പോതന്നെ കഴിച്
ഏ.. ഹ്
വേന്തൊണകൊയ്
ആഹ്.. കുപ്പിലിട്ടെച്ചാലും തൺക്കോ?
അതൊകപ്പത്തന്നെ തിന്ന് അദൈന
ആഹ.. ആഹ് മറ്റേതൊക്കെപൈത്തോ തിന്ന് കൈ ഞ്ഞോ?
ആഹ്..
പെരിനന്ന് ആ.. ന്ന് ചെയ് ചെറീയ ചകെ ണ്ലെ
ചെറേയ് ചക്ക വേഗം പൂത്ക്ണ്
ആ.. ഹ്
അതെന്നെ പൂഞ്ഞിക്ണ് പൂഞ്ഞിന്റെഅവ്ടെ കേടും
ഏ.. കേടാ.. അഏഹ്.. എന്ത് ആഹ്.. അതൊക്കെയാൻ തെരാൻ വേണ്ട
കിം
ആഹ്.. ചായണ്ടാക്ക
എത്തറീണ്
അന്റെ പടിതൊക്കെ കഴിഞ്ഞോ
ഇല്ല.. കയ്യാനൈക്ണ് ഇകൊല്ലാം ന്ന്
ഏത് അ പൻ